ആഹ് കേൾക് ആഹ് എന്തൊക്കെ വരാം
സുഖണ് ഇങ്ങനെ പോണു
ഉം ശരി ഒക്കെ ഒരിങ്ങ്ണ് ഞാനേ എൻ്റെ വീട്ട്ക്ക് വന്നതാ മക്കളൊക്കെ സ്കൂള് പറഞ്ഞയച്ചിട്ട് ഇല്ലില്ല അതവിടെ വന്നപ്പം ഒരു പണീല്ലാ ഒന്നൂല്ല്യ വെറുതെ ഒറ ക്കം വെരാ
അവിട്ന്ന് സ്കൂൾക്ക് പറഞ്ഞയക്കാൻ പ റ്റ്ണ്ടാവൂല്ലേ
ആഹ് പറ്റും പറ്റും ഓരെ വണ്ടി ഇവിടേം വരും അവിടേം വരും
ആഹ് അപ്പ അനക്ക് നല്ല ടൈമി ദേ ഈ വർക്ക് കിട്ടീക്ക്ണെ
അതെ ആഹ് ഞാനപ്പങ്ങനവ ടെ ങ്ങനെ ഇരുന്നേയപ്പം ഞാൻ നാത്തൂനോട് പറയേ ഇക്ക് എന്തേം പണ് യന്നോ അല്ലേ ഞാൻ ഇപ്പൊറങ്ങും പറയേ
അഹാഹ
ക്കുമ്പൊ എന്താണ് ഇവിടെ കരണ്ടില്ല കരണ്ടില്ല പ്പം പണിയെന്തേല് എട്ക്കണങ്കില് കരണ്ടും വേണം ഉം അ പ്പോ അങ്ങനെ ഫോണില് നോ തിരിക്കേര്ന്ന്
ന്നാ
ഉം എവിടേണ് മക്കളൊക്കെ സ്കൂള് പോയില്ലേ എനിക്ക് നാലാള്ണ്ട്
ആ എനി ക്കും നാലാളന്നെ
ആഹ് ക്ക സ്കൂള്ല് പോയി എത്രാ ക്ലാസ്സിലൊക്കയാ പഠിക്ക്ണേ
അല്ലയെ പിന്നെ ചെറ്ത് ട്വിൻ സാണ് യു കെ ജില്
ഏ അതെ
ഉം അണക്കോ അല്ല മൂന്ന് പെണ്ണും ഒരാണും മൂത്തതാണ് ബാക്കിയൊക്കെ പെണ്ണാ
അയ്ശരി ഇൻക്കെല്ലാരും ആണാണ് പെണ്ണില്ല
പെണ്ണില്ല ആ ആ ഫുള്ളാണാ
പിന്നെ ആ ആ ഒരാള് പ്ലസ് ക്ക്യാണ് പിന്നെ ഒരാള് എട്ടാം ക്ലാസ് ആണ് പിന്നെ ഒരാള് നാലാ ക്ലാസ്സാണ് പിന്നെ ഒരാള് യു കെ ജിയാ
തെ എൽ കെ ജിയാ
മ് യു കെ ജി
ആഹ് യു കെ ജി ആ അ ന്റെ കുട്ട്യേളപ്പം ആ
പിന്നേ നേര്ത്താവോ ഭക്ഷണൊക്കെ നേര്ത്താവോ
ഓരോ ദെവസം ഓരോ പോലെയാണ് ന്ന്പ്പം കഴിഞ്ഞ്
ഇപ്പയിന് പൊതുവെ എല്ലാർക്കൊരു മടിയാണ് കാരണം മഴെങ്ങനെ പെയ്യുമ്പളേ മക്കളൊക്കെ പോവും ഞാനെന്താ ചെയ്യ് യ്യല്ന്നോ ഞാാന് ഒരു പോം പോയ് ക്കനെല്ലാ ഒരു വിധത്തിലൊക്കെ റെഡിയാക്കും എന്നിട്ട് ആഹ പിന്നാണ് എന്താണ് ഓര് പോയി കഴിഞ്ഞാ പിന്നെ കാര്യമായിട്ടൊരു പണിയൊന്നും നമ്മക്ക്ണ്ടാവൂല അട്‌ച്ചേരാനും തൊട്‌ കാനം
അതൊക്കെ കഴിയോ വര് പോകുമ്പക്ക്
മിഷീന്ണ്ട് ഞാനത് ഓണാക്കീടും
ആഹ
ആ പിന്നെ എന്താണ് തിരുമ്പാനും മെഷീൻക് അങ്ങട്ട് ഇടും പിന്നെ എങ്ങനെമ്മക്ക് ഇങ്ങനെ അങ്ങനത്തെൊക്കെ എന്തെങ്കലുമൊക്കെ പണി ചെയ്യാം അതെ പിന്നെ ഫ്രീയാലെ വെറതെ റീൽസ കണ്ടിരിക്കും കൊ
ആഹ
ആഹ അത് പിന്നെ നമ്മള് ടൈമു
വെറുതെ പോവാന്നല്ലാതൊരു കാര്യമല്ലല്ലോ ഇങ്ങനത്തക്കെ ആകുമ്പോ പിന്നെ കാര്യത്തി എന്തെങ്കലിലും പെടും
അതെ അതെ ഉ പിന്നെ വേറെ എന്തൊക്കെ എണ്ടെ ചെയ്യുണ്ടോ ജോലി എന്തേചെയ്യിണ്ടോ
ഞാന ഇങ്ങനെ അങ്ങ അല്ലല്ല അങ്ങനെ തന്നൊ ഫോണിന്റെ എന്തേലുമൊക്ക സ്റ്റാറ്റസ് പരിപാടി അങ്ങനത്തെ എന്തേലിലും കാര്യങ്ങളോ ഇല്ല അതൊന്നുമല്ല
മർകസിന്റെ രു അങ്ങനത്തെെ
ഉം അതലൊക്കെ ഉണ്ടായിരുന്നു ആ പ്പൊട്ടി ഉ ആ ഞാൻ കൂടും കൂട്ടിം ഒക്കെ ചെയ്‌തിനി ഉ
ഞാനും അങ്ങനെ തന്നെ കൊറെ പൈസ അതിൽ നഷ്ടം വന്ന്
ആ ഇന്ടെദൊക്കെ കിട്ടി പിന്നെ നമ്മളെ പൈസ ന്നെ എടുത്തിട്ട് ഓരോരതരേ ചെർത്തിട്ട്
അതെ ഞാൻ എനിക്ക് ഫസ്റ്റത്തെ കിട്ടിട്ടോ പിന്നെ ഞൻ എന്താ ഇന്ക്ക് രണ്ടൂന്ന് സിം ഇണ്ടായിനു ഇന്റെ ഫോണില് തന്നെ രണ്ട് അപ്പം അതിലൂടെ ഒന്ന് തുടങ്ങാ എന്നൊക്കെ വിചാരിച്ച് അതീത്തെ പൈസൊണ്ട് വേറെ ബ്രൗഷർ ഓക്കെ ഇണ്ടാക്കി അത് എ അതാണ് അതില് തുടങ്ങീതാ അതിന്റെ രണ്ടിലൊക്കെ സ്റ്റാറ്റസ് വെക്കാനൊക്കെ തുടങ്ങീന്.
ആഹ്
രണ്ടും ഇല്ലാതായി ആ പൈസകൂടി അങ്ങട് പോയി കിട്ടി
അതെ പിന്നെ ഇങ്ങനെ ഒരു ഇതും മനസ്സിലായി എന്താ നമ്മക്ക് കിട്ടിയോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്ക്ക വേറെ ആൾക്കാരെ ചേർക്കാ നിന്നാലേ അത് നഷ്ടത്തിപ്പെടും. കിട്ടിയോണ്ട് മിണ്ടായിരിക്കയാണെങ്കിൽ ഇപ്പൊ ലാഭമൊക്കെ ഇണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ റോയൽ മൗസ്ന്റെ അയിൽ ഇണ്ടായിരുന്നോ?
അന്തേനു?
അത് ഓരോ ഇതില് ടൈം നമ്മള് കൊറച്ച് പൈസ കൊടുത്തിട്ട് ഓരോ ടൈം ആകുമ്പോ ഒരിതില് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താല് ഡെയിലി എഴുപത്തിനാല് രൂപ വെച്ചിട്ട് അങ്ങനെ കിട്ടും.
അതൊക്കെ കിട്ടിയോ?
അങ്ങനെയൊക്കെ ആ കൂടെ ആളെ ചേർത്ത ആഹ ആളെ ചേർ ത്താലും വരു ആ കി ട്ടീന്ന് നല്ല മുതലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തുന്നറിയോ? ഇന്റെ ആങ്ങളനെ വേറൊരു ഇതിലാണ് ചേർത്ത് അയിലന്നെ വേറൊരു ഇതെടുത്തിട്ട് ഐഡി എടുത്തിട്ട് ചേർത്തു അയിലോട് കൂടിയാണ്ട് പോവും ചെയ്തു. ആ ആന്ന് അപ്പൊ അങ്ങനെ നഷ്ടം കൊണ്ട് നഷ്
അതങ്ങനെ പിന്നെ ഇതിലേർന്നാ? ഒരു എന്തേനിപ്പോ അയിന്റെ പേര് ഒരു എന്തേനി അയിൻ്റെ പേര് റബ്ബേ എൽ ജി അതറിയോ?
ഇല്ല അയിലിണ്ടായിട്ടില്ല.
ആ എൽ ജി പറഞ്ഞിട്ടൊരു സംഭവം. നമ്മള ത് ആയിരത്തി തൊ ള്ളായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് ഓരങ്ങനെ ആഡ് കാണാ. ആഡ് കാണാ നിട്ട് അയിന് നമ്മക് പൈസ. അങ്ങനെ സംഭവം പിന്നെ ഒരു ക്രിപ്റ്റോ പറഞ്ഞാണ്ട ഒരു സംഭവം ഉണ്ടായിനു. ക്രിപ്റ്റോ കറൻസി അയില് ഞാനും പെട്ടേനെ ഏ ക്രിപ്റ്റോ പറഞ്ഞാണ്ട് ആദ്യം അതൊക്കെതായി അയില് ഞാൻ എന്നിട്ട് എന്താണ് പട്ടീനെ അഴിച്ച് എൽ ജിക്ക് കാര്യം ചേർക്കാനാവില്ല എന്നൊക്കെ വിചാരിച്ചിനിട്ടോ അപ്പൊ ഇന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓള് എന്താണ് നിനക്ക് എന്തായാലും ചേരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചോളൊര് ഇഷ്ടത്തിനും ചേർന്നതയേനി എൽജിന്ന് പൈസ
ആ
അതും ഒക്കെ കിട്ടി ആ അപ്പൊ അങ്ങനെ ചേർന്നേക്കിന് അത് പൊട്ടി പോയി പോയേം ചെയ്തു ആ അങ്ങനെ അതിന്റെയും പോയി അങ്ങനെ പലതിലും
ഓൾറെഡി നഷ്ടങ്ങളാണ്
നോക്കും
ആ ഒന്നിനും മെച്ചം കിട്ടിട്ടില്ലല്ലോ
നഷ്ടങ്ങളാ ആണ് മൊത്തം എങ്ങട് നോക്കിയാലും മൈനസ് സ
ആ അതാണേ
ഏതും നമുക്ക് അങ്ങ ഊദ് മർകസ് നമുക്ക് നഷ്ടം തന്നെ വന്നേ അത് ഞാ പെ എൽ ജി ടെ നെറ്റാണ് നല്ലേ പിന്നെ എന്താ ക്രിപ്റ്റോ പതിനെട്ടായിരം രൂപ ഉം ആദ്യം ഞാനൊരു നാലായിരം രൂപ ഇട്ടു. ഡൈ അറുപത് രൂപ വച്ച്ന്നെ കി ട്ടിരുന്ന് കേട്ടോ എന്നിട്ട് കിട്ടിയ പൈസ നമ്മള് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു
ആ അതാണ് ഞമ്മക്ക് പറ്റണ്ത് നമ്മടെ ഇന്ന് ലാഭം കിട്ട പിന്ന അതില് വലിയ ഇതെടുത്തിട്ട് ആ ഓഫർ ഇങ്ങനെ വിടും ഓല് അപ്പൊ ആ ഓഫർ കാണുമ്പോ നമ്മളെ കണ്ണിങ്ങനെ തള്ളും
അതെ അങ്ങനെ അതീക്ക് അത് അതും പിന്നെ ഇൻക്ക് നഷ് ട്ടായി പിന്നെങ്ങനെ നമ്മള് ഞാൻ പിന്നെ ഈ പ്രൊഡക് റ്റിന്റെ ത് ല്ല്യെ ഓര തടി കുറയാന്ള്ളത് കൂടാന്ള്ളത് നമക്ക് ഷുഗർന്ള്ളത് ന്നൊക്കെ പർഞ്ഞാണ്ട് ഓരോരോ തർങ്ങീനല്ലോ
ആഹ്
അക്ക കെട്ട്ണോ
എന്ത്‌ എന്തൊക്ക്യോ പ്രോഡക്റ്റ് ഓരോ കമ്പനിൽ ണ്ട് ന്നൊക്കെ പറിണേക്ക പിന്നെ എന്താപ്പോ
അങ്ങൻത്തതിലൊന്ന് ജോയിൻ ചെയ്തു
ആഹ് പിന്നെ എന്താപ്പൊ അയ്ന്റെ പേര് ഇൻറസ്സീവെ ആഹ് ആ അതെന്നെ. ആ ഇത് ഞാ അതുപോലെ മീറ്റിങ്ങൊക്ക അറ്റൻഡെയ്
ഏഹ് അതില് ഞാന്ണ്ട്
ആ പിന്നെ ശരിയാവുലാ മനസിലാ അത് ആാരും വാങ്ങില അ പ്പഴു ണ്ടോ
ഏ പക്ഷെ അത് അതില്ലേ ഇൻക്ക് പ്പം ഞാന് ഈ ചെയ്ത കൂട്ടത്തിലൊക്കെ ഇൻ കൊന്നുകൂടിം നല്ലതായിട്ട് തോന്നിയത് അതാ ആ അത് പൊട്ടി പൊൾഞ്ഞൊന്നും പോല
പൊട്ടി പോവുല പക്ഷെ അയ്ന് നല്ല പ്രൊഡക്റ്റൾക്ക് നല്ല റേറ്റ ആണ് ആ
ആ മൂവ മൂവായിര്ത്തി ഒര്ന്നൂറ് രൂപ ണ്ട് പ്രൊഡക് റ്റിനെ
ആഹ്
അത് ഞമ്മള് ഒരാക്ക് നമ്മള് കൊട്ത്ത് കയ്ഞ്ഞാൽ ഞമക്ക് അഞ്ഞൂറ് രൂപ ക്ട്ടും
അതൊക്കെ ശരിയാണ് പക്ഷെ തിന്റെ റൈറ്റ് കേക്കുമ്പോ തന്നെ ന്നെ ആൾക് കാര് പിന്നാക്ക
അയ്ന് ഞമ്മളത്ങ്ങനെയ് പ്രൊമോഷ ശൻ ചെയ്യണം എന്താണ് ഞമ്മള് ങ്ങനെ എട് അത് ങ്ങനെ അയ്നൊരു ഗ്രൂപ്പ്ണ്ടാക്കി ഗ്രൂപ്പൊക്കെ നല്ല രീതി മെയ്ന്റെയ്ൻ ചെയ്യാ ഇതൊക്കെ നല്ല നല്ല ഞമ്മ- ഗ്രൂപ്പ്ക്ക് ആർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഓരോ അറിവുകളിങ്ങനെ ഗ്രൂപ്പക്ക് വിടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഏകദേശം കൊറച്ച് പൈസൊക്കെ അയിന്നിണ്ടാക്കിയാണ് കൊറച്ച് പൈസൊക്കെണ്ടാക്കിയാണ് ഉ ഇൻഡസ്രിന്ന് അത് എപ്പൊളൂണ്ട് എനിക്കൊരു ഐഡിയ ഇണ്ടവിടെ ബാക്കിയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി അത് മാത്ര- ത്രം അവിടെ ഇണ്ട്. അയിന് കറക്- കൃത്യായിട്ട് മ്മക്ക് പൈസ കിട്ടും ചെയ്യും ഞമ്മള് വർക്കെടുത്താ നമുക്ക് പൈസ കിട്ടും.
ന്റെ മൂത്തമ്മാന്റെ ഒരു പേരകു- ക്കിണ്ടായിത ഓള് നല്ല രീതിയിൽ വർക്ക് ചെയ്യണണാള ഓൾക്ക് നല്ല
ഞാന് അയില് സ്റ്റാർ റ്റുഫിഫ്- ഫിഫറ്റി ഫൈവ് ഹൺഡ്രഡ് ഞാന് ഫൈവ്ഹൺഡ്രഡ് ആണ് ഇനിയിപ്പോ തൗസൻറ് ആവണന്നുണ്ടെങ്കി ഇന്റെ ടീമില് ഇരുപത്തഞ്ചാള് വരണം അതിന് പതിനാലാളായിന് ആഹ് നിബാക്കി തിയ ആൾക്കാര് വന്നാലേ ഞാൻ തൗസൻറ് ആവുള്ളു.
ആഹ് ആഹ്
റൂബി എമറാൾഡ് സഫേറ് ഇങ്ങനെ അങ്ങനെ പോം.
ആഹ്
റാങ്ക് ഒമ്പത് റാങ്ക് ഇണ്ടായി- ഉം പിന്നെ ഇനിപ്പൊ ഇതൊന്ന്ശെ ശരിയാവൂല്ല ബിസിനസ്സൊന്നും ഇനി നടക്കൂല ഇനി എന്തേലൊക്കെ പഠിച്ച വിചാരിച്ച കാണ്ട്. ഒരു മൂന്ന് മാസത്തെ കോഴ്സ് എട് ഇപ്പൊ ഞങ്ങളുടൊക്കെ ഭയങ്കര ചരിത്രങ്ങളാണ് കരം-
എല്ലാരും അങ്ങനത്തന്നെ ഒന്നും നക്കൂല്ല ആണുമ്പോ അടുത്തേക്ക് ചാടും അതും നക്കോലാട്പോ അട്ത്തേക്ക്- ട ഒന്നൊന്നും അങ്ങട്ട് ശരിയായി കിട്ടണില്ല. അല്ല എന്ത് കോഴ്സെടുത്തീന്ന്
അങ്ങനെ അത് ഇനിയിപ്പോ ഞമ്മളിപ്പോ ഇത് ഇങ്ങനെ ഇപ്പൊ ഒരാളെ കയ്യും കാലും പിടിച്ച്കാണ്ട് പൈസ ഉണ്ടാക്കണ്ടല്ലോ നമ്മുക്ക എന്തേലും പഠിച്ച്കാണ്ട് ഒരു സ്ഥിര വരുമാനം ആയിക്കോണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാണ്ട് ഒര് ഇങ്ങനൊരു സ്യംകണ്ടു മൂന്ന് മാസം ത്തെ കോയിസ് അത് കഴിഞ്ഞ ഓരന്നെ ജോലിയാക്കി- തരോന്നൊക്കെ പറഞ്ഞാണ്ട്
സിന്ദേണ സിന്ദ
അല്ല ഓഫീസ് അഡ്മിനിസ്ട്രേഷന്. ഓഫിസ്
ആ
കേട്ടിട്ടുണ്ടോ
അഹ് കേട്ടിട്ടില്ല സിന്ദീലിങ്ങനെ കോഴ്സ്ട്ത്ത് പഠിച്ചാ അവിടെത്തന്നെ ഒരു ജോലി തരും ന്നുള്ള ത്ണ്ട്
അയ് ഞാൻ കെട്ടിയില്ല ഇത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളെ നാ ട്ടിലെന്നെണ്ട് അതിന്റെ വല്യ അക്കാദമി ണ്ട് അവിടെ പോയി പഠിച്ചു കയിഞ്ഞാല് ഓലെന്നെ ജോലിയാ ക്കി തര്വക്കെ പറഞ്ഞീന്നു അങ്ങനെ ഒന്നും നോക്കിയില്ല ഇര ത്തയ്യായിരം രൂപ എട് എർക്കി അത് പഠിച്ചു അത് പഠിച്ച് കോയ് സൊക്കെ കംപ്ലീറ്റായി ഓരന്നെരു ഇൻറർവൂ ഒക്കെസെലക്ട് താക്കി തന്ന് ഇന്റർവ്യൂ അറ്റന്റെയ്‌ത് അയില് നമ്മള് സെലക്‌റ്റായി അ ന്നിട്ട് ജോലിക്ക് പോയി ജോലിക്ക് പോവാൻ തുടങ്ങിട്ടോ
ആഹ
ഒരു ഏപ്രില് തൊട്ട് പോയി എ പ്രില് ഒരു പതിനഞ്ച് ഞ്ചാന്തിയൊക്കെ പോകാൻ തൊടങ്ങി ആ മാസ്ത പൈസ കിട്ട് ട്ടിട്ടോ അതെ ആ മാസ പ പന്ത്രണ്ടായിരറുപ്യ ശമ്പളം ആ അതായത് ഒരു കമ്പനില് ഒരു കിഡ്ഡിബസ് പറഞ്ഞാണ്ടുള്ള ഒരു കമ്പനില് അവിടെ അമ്മൾ അക്കാദമിക് കൗൺസിലറായാണ്ട്
ആ
ആ അങ്ങനെ ഒന്നും നോക്കിയില്ല ഏതായാലും പോയി ഒരു മാസത്തെ പൈസ കിട്ടി പഉതീസ് പൈസ കിട്ടി രണ്ടാമത്തെ മാസം കഴിഞ്ഞിട്ട് പ്പന്ന് പത്താന്തി ആയിലെ ഒരഅഞ്ചാംതിയൊക്കായ പ്പം ഞങ്ങള് നെയ്ത്ത സാലറി എല്ലാവരും ആർക്കും കിട്ടണില്ല പൈസ ഉം അതെന്തെ പൈസ എവടെ അൻക്ക് ശമ്പളം കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോൾ ഒരാ ന്നും കമ്പനിക്ക് നഷ്ടം കുടുങ്ങീണ് അതുകൊണ്ട് സാലറി ഇപ്പതരാൻ പറ്റൂല നാപീസം കഴിഞ്ഞിട്ടേ തരുള്ളു
നല്ല കഥ അള്ളാ ഉം ഒക്കൊരു കഥ ലേ
ജയപ്പെട്ടു
ഉം ന്ന ശരി
ആഹ് ഓക്കെ ഓക്കെ ആ